ണോ
ആ കേൾക്കാം
എന്ന ടുക്കുവ
ഒന്നുല്ല ഇവിടെ വെറുതെ ഇങ്ങനെ ഇരിക്ക
ചായയൊക്കെ കുടിച്ചോ
ഇല്ല ചായ കുടിച്ചിട്ടില്ല ചായ കുടിക്കാനാവണുള്ളൂ
ആ അതെയോ എന്നാ ചായക്കെന്നാ ന്ന് കഴിക്കാനൊക്കെ ഇണ്ടാക്കുന്നുണ്ടോ വൈകുന്നേരം
ചക്കപൊരി
ആ ആ പിള്ളോരൊക്കെ ഉണ്ടോ സ്കൂളിൽ പഠിക്കുന്ന
ആ
വന്നാ എല്ലാരും
വന്നു ഒരാള് ഇപ്പൊ ഇതായിട്ട് ഡിഗ്രിക്ക് അഡ്മിഷൻ കൊടുത്തക്ക
ആ ആ ആ ഉം പിന്നെ പണിയൊക്കെ കഴിഞ്ഞ
ആ പണിയൊക്കെ കഴിഞ്ഞു ചോറൊക്കെ രണ്ടു നേരത്തിനില്ലോ അങ്ങനെ വെക്കല്ലാണ് ചക്ക പൊരിക്കാണ്ട്
അതെയ ചക്കെടെ സീസൺ കഴിഞ്ഞില്ലേ
ഇല്ല കഴിഞ്ഞിട്ടില്ല ലാസ്റ്റ് ആകണു കൊറച്ചുകൂടിക്കെ ഇണ്ട്
ഒണ്ട്
ഉം നിങ്ങള് കൂട്ടാൻ വെക്കല്ലേ അവിടെ അവിടെ കിട്ടൂലേ
ആ ഇവിടെയുണ്ട് തീരാറായി കുറച്ചും കൂടെ ഉള്ളൂ മഴയൊക്കെ ആയില്ലേ മഴയൊക്കെ ക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന്അങ്ങ് വിളയും വിളഞ് കഴിഞാൽ പിന്നെ പെട്ടെന്ന് പഴുക്കാൻ തുടങ്ങും പിന്നെം വെള്ളം കേറി കഴിഞ്ഞാ പിന്നെ ഒന്നിനും കൊള്ളത്തില്ല
ആ അങ്ങനെ തന്നെയാണ്
വേവിച്ചാലും ഒരു സുഖഇല്ല ഇങ്ങനെ കുഴഞ് ഞ് ങ്ങരിക്കും ആ ഉം ചായ ചായയും ആ ഏത്തക്കാ പൂളില്ലേ പഴംപൊരി അവിടെന്നാ പറണേ
ആ പഴം പൊരി ആആ ആ അത്ണ്ടല്ലേ
ഉം ചായയും പഴം പൊരിആര്ന്ന് ഇല്ലില്ലില്ല ആ വൈകിട്ടത്തെ ഒന്ന് ഒരു മണിക്കത്തെ കൊച്ച് വരുന്നതേ ഉള്ളൂ നാലര നാലെ മുക്കാല് ഒക്കെ ആവുമ്പം വരുമ്പതേനും അപ്പോത്തേനും പണിയൊക്കെ ഒതുക്കുന്നേ ഉള്ളൂ ചായ എല്ലാം ഉണ്ടാക്കി വെച്ചു ഇനി വന്ന് കഴിഞ്ഞിട്ട് വേണം ആ കുളിയെല്ലാം കഴിഞ്ഞിട്ട് വേണം ഒരു വിളക്കൊക്കെ വെക്കണവല്ലോ ഈ പിള്ളോരൊക്കെ വന്ന് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൂടെ ഒന്നും നടക്കത്തില്ല ആ പണിയായിരിക്കും വന്ന് കഴിഞ്ഞ് ഒരു ചായയും കൂടി കഴിഞ്ഞിട്ടാണെങ്കി പണിയെല്ലാം തീർത്തിട്ട് കുളിച്ചിട്ടാണെങ്കി വിളക്ക് വെച്ചാൽ മതില്ലോ ഇല്ലേ എല്ലാം അഴുക്കായി കിടക്കും ആ ഒരാളാ ഒന്നാം ക്ലാസിലാ പിന്നെ ഒന്നാം ക്ലാസിലാണ് വരുന്നതേ ഉള്ളൂ സ്കൂൾ ബ സിനായത് ആ സ്കൂൾ ബസ്സിനായത് കാരണവേ ഏറ്റവും ലാസ്റ്റാ നമ്മുടെ സ്ഥലം വരുന്നതേ അന്നേരത്തേനും ഉം താമസിക്കും ലാസ്റ്റ് ആയത് കാരണം എല്ലായിടത്തും കേറി ലാസ്റ്റ് അത് വഴി വരുന്നെ ഉം മഴയൊക്കെ ഉണ്ടോ അവിടെ
ആ മഴ ഇന്ന് രാവിലെ നല്ലോണ്ണം പെയ്തു പിന്നെ പെയ്തിട്ടില്ല
ആ ഇവിടെയും അതെയായിരുന്നു രാവിലെ ഭയങ്കര ഇടിയും മഴയും ആരുന്നു ഇടീന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലെ ഏതാ ണ്ട് ബോംബ് പൊട്ടിക്കുന്ന പോലെ ഉണ്ടായിരുന്നു അവിടെയല്ലാം കിടന്ന് കുലുങ്ങുവായിരുന്നു ഇടിവെട്ടിയിട്ട്
ഇവിടെ ഇടിയൊന്നും ഉണ്ടായില്ല മഴ മാത്രേ ഉള്ളൂ
ആ ഇവിടെ മൂന്നാല് തവണ ഇടി വെട്ടി ഭയങ്കരായിട്ട്
ആ പിന്നെ ഇപ്പം മഴ ഉണ്ടാവൂല്ല അല്ലേ
ഇപ്പം മഴക്കാറാണ് മഴ പെയ്തില്ല പിന്നെ ആ രാവിലെ ആയിരുന്നു ഭയ ങ്കരമായിട്ട് മഴ പെയ്ത് അത് കഴിഞ്ഞിട്ടില്ല ഇപ്പൊ ദേ മൂടി മൂടി നിക്കുവാ പെയ്യുവാരിക്കും
ആ ഇവിടെ നല്ല വെളിച്ചം ഉണ്ട് വെയിലാണ് ആ പെയ്യാനുള്ള സാധ്യത ഒന്നുല്ല ഇപ്പോ ഒന്നും ഉം വെയിലാണ്
ഉം ഇവിടെ പക്ഷെ പെയ്യാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് പെ ആ കൃഷിയൊക്കെയുണ്ട് പച്ചപ്പയറും ഗ്രൂ ഒത്തിരിയൊന്നും ഇല്ല കൊറച്ചൊക്കെ ആ ആ കൊറച്ചൊ ക്കെ പച്ചപ്പയറ്, ചീര അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധ നങ്ങളൊക്കെ തക്കാളി ഉം എന്നാ മൊളക്, കാന്താരി മൊളക് ഒക്കെ മുരിങ്ങയില അങ്ങനത്തെ സാധനൊക്കെ ഉള്ളൂ
ഇവിടേം അങ്ങനെ തന്നെ വഴുതന മൊള ആ ഇവിടെ വഴുതന, മൊളക്, തക്കാളി, മത്തന്
ആ ആ വീട്ടിലേക്ക് അത്യാവശ്യത്തിന് കൊറച്ചൊക്കെ കിട്ടും
ആ അങ്ങനെ തന്നെ ആ അത്ര തന്നെ പയ ങ്ങളുണ്ടോ
പഴങ്ങള് എന്തിനാ മ മറ്റേ റംബൂട്ടാനൊക്കെയുണ്ട് മാ മാവുണ്ട് അതൊക്കേയൊള്ളോ റമ്പൂട്ടാനൊക്കെ ഉണ്ടോ അവിടെ
ആ ഇണ്ട് ഇപ്പൊ കയിഞ്ഞു മരൊക്കൊക്കെ ആ ഇവിടത്തെ കയിഞ്ഞു നിങ്ങടുതോ
കഴിഞ്ഞു ആ ഇവിടെ ഞങ്ങൾക്ക് മാ മാങ്ങ കഴിഞ്ഞു മാങ്ങയുടെ സീസൺ കഴിഞ്ഞു എല്ലാം തീർന്നു ഇനിയിപ്പോ റംബൂട്ടാനുണ്ട്
ആ ഇവിടെ അതും കയിഞ്ഞു ഇവിടെ നേരത്തെ ഉണ്ടാവും ആ റമ്പൂ ട്ടാൻ നേരത്തെ ഉണ്ടാവും ഇവിടെ അതും കഴിഞ്ഞു ഉം അതിപ്പോ കയിഞ്ഞു നിങ്ങളെന്താ ആ വലയിട്ട് വലയിൽ മൂടിയേക്കണു
ആ ആ കിളികളൊക്കെ വന്ന് എല്ലാം കടിച്ചിട്ട് പോകൂല്ലേ
ആ ആ നെറ്റുണ്ടോ
എന്നിട്ടെ ആ നെറ്റിട്ടേക്കുവാ അല്ലേ ഞാവുഞ്ഞ ഞങ്ങളെ നെറ്റൊന്നും ഇട്ടില്ല നമ്മള ത്യാവശ്യം പഴുക്കുമ്പം പഴുക്കുമ്പം ചാർജ്ജിയ ച്ചെടുക്കുവാ ചെയ്യുന്നെ അല്ലെങ്കി ഇതെ പറിച്ച് വെച്ചിട്ട് ഒരു ദിവസം ആവുമ്പത്തേനും രണ്ടു ദിവസാകത്തേനും അങ്ങെ പഴുക്കൂലോ ഒരു ദിവസം കഴിയപ്പത്തേക്കെ
ആ വല്ലാതെ അയിന് അങ്ങനെ അറത്ത് വെച്ചാ പയി ക്കിണില്ലല്ലോ ഒരു കറുപ്പ് വരുവല്ലേ
ആ ഇല്ല കുഴപ്പൊന്നുല്ലാ ഞങൾ വൈകുനേരം ആകുമ്പാതെന്നും അങ്ങ് കഴിക്കും ഇത്‌ മറ്റേ ഏ വേ ഇങ്ങനെ കുരുവേന്നിങ്ങനെ വിട്ട് വരുന്ന സൈസാണേ കുരുവേൽനെ പറ്റിപ്പിടിച്ചിരിക്കത്തില്ല ബഡ്ഡ് റമ്പൂട്ടാനാ മ് നല്ലായിട്ട് മധുരാണ് ചെറിയ ഒരു കളറു വന്നു കഴിഞ്ഞാ കഞ്ഞല് നല്ല മധുരം ഒള്ളതാ
ആ രണ്ടു മൂന്നിസം അങ്ങനെ രണ്ടു മൂന്നിസം അങ്ങനെ വേച്ചലൊരു കളറു മാറ്റണ്ട്
ആ
ഏ
ആ രണ്ടു മൂന്നിസമൊന്നും നിക്കത്തില്ല ഇപ്പൊ ഇന്ന് രാവിലെ പറിച്ചാ നമ്മളെ വൈകുന്നേരത്തേനെ അങ്ങനെ എടുക്കും അങ്ങനെ എടുത്തങ്ങെ കഴിക്കുവ ചെയ്യുന്നത് ആ
അയിന് കൊയപ്പില്ല
പിന്നെ ചെറിയതായിരുന്നാൽ തന്നെ നല്ല മധുരം ഉള്ള പൈസ വെറൈറ്റിയന്നു തോന്നും
മറ്റേ കൂടുതലും ഞാൻ എല്ലായിടത്തും മറ്റേ നാടൻ റംമ്പൂട്ടാനാ കണ്ടിട്ടുള്ളത് അങ്ങനെയല്ല ഇതിങ്ങനെ കുരുവേന്നിങ്ങനെ നമുക്ക് കൈ വെച്ച് പൊളിച്ചെടുക്കാൻ പറ്റും
ആ ഇവിടുത്തേ അങ്ങനെ തന്നെ ബഡ്യ്യാനിയാന്ന് ആ ആ ആ ആ പിന്നെ എന്താണ് സപ്പോർട്ട അങ്ങനെന്തേലും ഉണ്ടോ വേറെ ഫ്രൂട്ട്സ് ഒന്നും ഇല്ലേ
ആ ആ ഇല്ലില്ല വേറെ ഒന്നുല്ല അവിടെന്നാ ഒള്ളെ വേറെ
ഇവിടെ വേറെ സപ്പോർട്ടിണ്ട് പിന്നെ കൊക്കോ അല്ലേ
ആഹ് കൊക്കക്ക അതെങ്ങനെയാ മറ്റേ കായ വിൽകനക്കെ കൊടുക്കുവോ ഉ ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ടൊക്കെ അങ്ങനെ കൊടുക്കുന്നില്ല ആ ഹ
നമ്മള് പൊടിച്ച് ഉണക്കി പൊടിച്ച് അങ്ങനെ പൊടിയാക്കി
ആ എടുക്കൊ
പിന്നെ മൾബറിണ്ട് മൾബറിണ്ട്
ആഹ് ഹാ ഹാ ആഹ് അത് നമ്മുടെ
എങ്ങനെ ഹലോ എങ്ങനെ കേൾക്കണില്ലേ
ആഹ് ഇപ്പൊ കേക്കാം ഉം അല്ല മൾബറി ഒന്നും നമ്മുടെ അവിടെ ഇല്ല അടുത്ത വീട്ടിലൊക്കെണ്ട് അവിടുന്ന് കിട്ടും ഉം പോണ വഴിച്ചിക്കണ്ട് ഇഷ്ടം പോലെ റോഡ് സൈഡില മിക്ക വീടിന്റെ ഇങ്ങനെ മൽബറിങ്ങനെ കെടക്കുന്നേ അപ്പ പിന്നെ ഇഷ്ട കിട്ടും പിള്ളേർ കൊക്കെ നല്ലതാ
ആ വേകാം ഉണ്ടാവും ചെയ്യും
ആ വേഗം വേഗം ഉണ്ടാകും അതെലെ മഴയും കൂടെ ആയതൊണ്ട് പെട്ടെന്നുണ്ടാവുന്നു പഴുക്കും പെട്ടെന്ന്
അങ്ങ
ഉം
പിന്നെ കോഴി അങ്ങനത്തൊക്കെ ഉണ്ടോ
ഇല്ല ഇല്ല കോഴിയൊന്നുംില്ല ആ കോഴിയക്ക ഇണ്ട് ഇവിടെ വീട്ടില്
ഒന്നാണ്ട്
ആ് ആണ വീട്ടിലവശ്യത്തിന്ട്ടോ മുട്ടയിടുന്ന തോ പ കോോഴിയാണോ ആഹ ആഹ എന്നാ വൈകിട്ടത്തേക്ക് ചോർന്ന് കറിയൊക്കെന്നാ
കറി ബീ മീനല്ലന്ന് ബീഫാണ്
ആ അതെയോ ഉ പണി എല്ലാം കഴിഞ്ഞോ വൈകിട്ടത്തേക്കുള്ള പണിയെല്ലാം കഴിഞ്ഞോ
ആഹ ഞങ്ങ അങ്ങനെ ഒന്നിച്ചച്ച് വെക്കല ഞങ്ങള് രണ്ടു നേരം ആക്കാറല്ലേ
രണ്ട കാരം വെക്കുന്നേ അല്ല ഒറ്റ നേരം വെക്കുള്ളു രാവിലെ കുഞ്ഞിന് പോകണ്ടതത് കൊണ്ട് രാവിലത്തേക്ക് ചോറും വൈകിട്ട എല്ലാം ചിതക എല്ലാം ഒരുമിച്ച ആക്കും രാവിലത്തെ എല്ലാം വെച്ച് അങ്ങനെ എല്ല ഭയങ്കര പണിയ രണ്ടു നേരം തെക്കുന്ന ഭയങ്കര പാടാ പിന്നെ ചക്ക ഇടണെന്നണ്ടെങ്കിൽ വൈകുന്നേരം ഒക്കെ കഴിക്കാൻ വേണ്ടിട്ട് എടക്കെക്കെ ചക്കള സീസണക്കെ അമ്പത്തേും വൈകുന്നേരം വെക്കും അല്ലാതെ അങ്ങനെൊന്നുംല്ല ഉം അതാ ഒരു കണക്കിിനെളപ്പ രണ്ടു നേരം ഇപ്പ ആരാക്കൊണ്ട് പറ്റും
ആഹ എന്നെ ഇപ്പ ആരും അങ്ങനെയല്ലല്ലോ
ആഹ അതെ ഒറ്റ നേരത്തെ എല്ലാ എളുപ്പപ്പണിയാണ്
ഉം പണ്ട് സമയം ഉണ്ടായിനു ആഹ് അല്ലെ പണ്ട് ഇങ്ങനെയല്ലല്ലോ സമയം കൊറെേണ്ടായിനല്ലോ
അതെ
ഇപ്പൊ ഒന്നിനും സമയല്ലേല്ലേ അപ്പ ഈയൊരു തന്നെയല്ലേ വേറെ ബുദ്ധിമുട്ട കിട്ട തോന്ന ഇപ്പത്തെ കാലത്തില്ല ഇപ്പം സമയം കിട്ടണില്ല
ഉം അതേനെ ഇതിപ്പം എന്നാ ചെയ്യുന്നത് പിള്ളോരെയൊക്കെ കൊണ്ട് വിടണം വിളിക്കാൻ പോണം ഇതിനിടക്ക് എവിടെ നേരം കിട്ടാനല്ല അതിനും കൂടെ അവറ്റ നേരം ഇടവാണെങ്കിൽ ആ അടുപ്പുണ്ട് ഇപ്പം മഴൊക്കെ കാരണം വിറക് കിട്ടാൻ ഭയങ്കര പാടാന്ന് ഉണങ്ങി കിട്ടാനൊക്കെ ഉണ്ടായിരുന്ന ഒക്കെ തീർന്നു
അ അപ്പൊ നിങ്ങൾ വാങ്ങി വെക്കൂലേ മഴക്കാലത്തേക്കല്ലേ
ആ ഇല്ല അങ്ങനെയ ഇല്ല ഗ്യാസേലേ കൂടുതൽ വിടുന്നത് വേനലത്ത് സമയത്തൊക്കെ വിറകൊക്കെ കിട്ടുമ്പോ എടുത്ത വെച്ചൊക്കെ ആ നമ്മള് വയ്ക്കും അത് കഴിഞ്ഞ് പിന്നെ അങ്ങ് ഇല്ല തീർന്നായ ആ അതെ ഭയങ്കര പാടായിരുന്നുന്നേ അന്നേരം
അപ്പ എന്താങ്ങ ചെയ്തീന്
ഉം എന്ത് ചെയ്യാന മേടിച്ചരിക്ക അപ്പൊക്കെ അല്ലാണ്ട് ഒന്നും ഒരു പരിപാടി ഇല്ല ഉം എന്നാ ഞാൻ വെച്ചോട്ടേ ഞാൻ വിളിക്കാം എന്നാല്
ആ ആ
ശെരി